ഹലോ
ഹലോ എവിടെയാണ്.
എന്താ ഇവിടെ ഇണ്ട് വീട്ടിലുണ്ട് എന്താ പരിപാടി.
എന്ത് പരിപാടി സുഖാണോ?
സുഖാണെയ് എന്താ അന്റെ വർത്താനം
എന്താ വർത്താനം നല്ലത് തന്നെ സുഖം.
ഏഹ് എന്താ പണി
ഇന്നെവിടെ പോയത് ഇന്നെ വിടെ പോയത് കണ്ടില്ല ഇന്ന്
ഏഹ് ഞാൻ എവിടക്ക് പോണു നമ്മള് വീട്ടില് തന്നെ ഇണ്ടായിനു ഒരു പുസ്തകം കിട്ടി അത് വായിച്ചിങ്ങന കുത്തിരിക്കേനു അപ്പ വാഴിച്ചു കുത്തിരന്നപ്പോ ടൈം പോയതന്നെ അറിഞ്ഞില്ല.
ഏതാ പുസ്തകം.
പുസ്തകം എന്താ വെച്ചാല് കഥ ബുക്ക്‌ തന്നെ
ആഹ്
അത് തന്നെ വായിച്ചപ്പം അത്ര ത്രില്ലായി
എന്താ ടോപ്പിക്.
ടോപ്പിക്ക് എന്താ നമ്മള് ഈ ഈരല് കില്ലല് കില്ലറില്ലേ അതേപോത്തൊരു ടോപ്പിക്, എല്ലാരു ഇത് അങ്ങനെ മൊത്തം വായിച്ചപ്പോ അങ്ങനെ ഇൻടറസ്റ്റ് ആയി അപ്പ അങ്ങനെ പോയി ഏഹ് -
കഥാപുസ്തകം ആണല്ലേ
കഥാപുസ്തകം അത് വെറുതെങ്ങനെ വച്ചപ്പോളേ പിന്നെ ഇങ്ങനെ വായിച്ചു കൊറച്ച് നേരം ഇങ്ങനെ കെടന്നുറങ്ങി. ഏതായാലും വീട്ടിൽ ആരുംയില്ലേ അപ്പൊ അങ്ങനെ കുത്തി ഇരുന്നപ്പളെ
ആഹ് വേറെ എന്തൊക്കെയാ പിന്നെ, എന്റെ ണന്താ ഞാൻ വെറുതെ ഇങ്ങനെ ചായ കുടിച്ചങ്ങനെ ഇരിക്കുകയാണ്
ആഹ് ഞാനിപ്പോ ഗ്രൗണ്ടില് കളി നടക്കണ്ട് അപ്പൊ ഇനി ഇപ്പൊ കാണാൻ പോകണം എന്ന് ഇങ്ങനെ ഇണ്ട്
ആഹ മഴയ ഉണ്ടോ ഇങ്ങോട്ട്
ഇവിടെക്കെ നല്ല കാലാവസ്ഥയാണ് മഴയക്ക് ചാൻസ്ല്ലാം നല്ലൊരിതുണ്ട് മയ പെയ്തിട്ടില്ല ഏഹ് ഉം
അവിടെ ഇല്ലയല്ലേ
ഉം, ഇവിടെക്ക ഇപ്പ പെയ്യും പെയ്യും എന്ന കോലത്തില നല്ല കാറ്റുണ്ട്.
ഉം ഇവിടെ നല്ല കാലാവസ്ഥ ഉണ്ട് കാലാവസ്ഥൊക്കെ മാറി വന്നിട്ടുണ്ട്
ഉം
എന്നിട്ട് ക, കഥാപുസതകം വായിച്ചിട്ട് ഇപ്പ എന്താ മനസ്സിലായത് അതീന്
എന്ത് മനസ്സിലാവണം, അത്- പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെൊന്നുമില്ല ഞമ്മക്കൊ ഒരു ത്രില്ലിന് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുവാ അത്രേള്ളൂ നമ്മള് ഈ സിനിമ കണ്ട പോലെ തന്നെ ഞാൻ വെറുതെ കുത്തിന്നപ്പോ കൊറച്ച് നേരം അങ്ങനെ വായിച്ചു
കഥാ പുസ്തകം വായിക്കണ കൂട്ടതിലാണോ
ഉം, ഞാൻ വെറുതെ കണ്ടപ്പോ വായിച്ചതാണ് അനിയന്മാര് കൊണ്ടുവന്നു വെച്ചെന്നു ഒരു സ്കൂളിൽ നിന്ന് എന്തോ കൊണ്ട് വന്ന് വെചേനു അപ്പ അത് കണ്ടപ്പോ വെറുതെ എടുത്ത് വായിച്ചതാണ്.
ആഹ
ഉം അങ്ങനെ ഓരോ കാര്യങ്ങള് ഇങ്ങനെ പോണു, ഓല് പഠിക്കാണ്
ഉം
ഇപ്പല്ല
പിന്നെ എന്താ ബുക്ക് കെടന്ന് - ബുക്ക്‌ ഇവിടുന്ന് എവിടന്ന് വാങ്ങാറ് കടന്നാണോ
ഓല് എവിടുന്നാ കൊണ്ടുവന്നത് അറിയില്ല ഞാൻ ബാഗില് ലുണ്ടായനെയാണ് അപ്പൊ അങ്ങനെ അടുത്ത് ഇങ്ങനെ വായിച്ചിട്ട്
ആ അനിയന്മാരും വായിക്കണ കൂട്ടത്തിലാ
അതൊന്നും പച്ചാറിയി ല്ല ഓരട ആ ആ മേശമ്മ കണ്ടപ്പോൾ വെറുതെടുത്ത് വായിച്ചത, അങ്ങനെ വായിച്ചു കുത്തിരുന്നു
വായിക്കണ നല്ലതാണ്
ഉം എന്താലും വെർതെ ഇരിക്കല്ല എതിട്ട് അങ്ങനെ എട്ത്തതാണ്
ഫോണില് തോണ്ടി കളിക്കണ പകരം പുസ്തകങ്ങൾ വായിച്ചാലേ
അങ്ങനെരു ഉപകാരണ്ട്
അതെ
ഏ മറ്റേത് നമ്മളെ കണ്ടനു ഇന്നലൊക്കെ ചങ്ങായി പോണ് എത്ര മിനിറ്റ നൂറ്റി നാപത്
ഞാനന്നന്നെ ഞാ ഞാൻ അന്നന്നെ ഒക്കെ മറ്റേ കല്യാണത്തിന് കണ്ടതാ പിന്നെ അന്നെ കണ്ടിട്ടുല്ല
ആഹ് നൂറ്റിനാപത് ശതമാനം ഇതാണ് പോണ് ഇന്നലെ എൺപത് ശതമാനം ഇനി ഇസ്റ്റഗ്രാമിൽ ഇന്നലെ, ഞാന്നലെ വെർതെ ബാറ്ററിന്റെ ബാക്കപ്പ് ഒന്നെടുത്ത് നോക്കിയാപ്പളാ
അതും ആബത്താണ്
ഉം കണ്ണും മോറ് നല്ല വരുത്ത പിന്നെ പുറത്ത്ന്നലെ കളിയും കണ്ടുത്തിരുന്നു
ആഹ് ഇന്നലെ പന്ത്കളി കണ്ട് കാണ്ടായിരുന്നുല്ലേ
അർജന്റീന നമ്മടെ ടീമിന്റെ
ഇൻക്കൊ ഇൻക്കൊന്ന ഇൻക്കൊന്ന നേരെ ചൊവ്വെ ഉറക്കം കിട്ടിയിട്ടില്ല.
ആഹ് അതന്നെ പറഞ്ഞ ഞാന്നലെ എന്താല അത് മൂന്നരക്കട് കടന്നിട്ട് ഇന്ന് ഒന്നരക്ക കട എണീച്ചത് ആഹ അല്ലെ
ആഹ് തലക്കര് മന്ദ തലക്കര് മന്ദപ്പല്ലേ
ആഹ് മന്ദപ്പ് ആ മന്ദപ്പട് വിടണ്ടേ
ആ ഒ ആ ഒർ ക്കെത്ര ഉറങ്ങാലും നമക്ക് ശരിയാവി
പിന്നെ ഇന്ന് ആ മന്ദപ്പോവണ്ടിട്ട് പോയെ പോയാണ് ചാടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ആ വെള്ളത്തിലന്നെട്
ഇവിടെ പുഴയി പോയി ചാടാനും പറ്റൂല ഇവിടെ ഭയങ്കര വെള്ളം കാര്യൊക്കെയാ
ഇവിടെ വെള്ളൊക്കെ വന്നക്ക്ണു പിന്നെപ്പോ എന്താറിയോ കമ്പനിക്കാരു ഇണ്ടായപ്പോ വണ്ടിയും കയ്‌കി അങ്ങനെ
എനിക്കണെ ഇൻക്കണെ ഉറക്കം പോയിട്ടേ ഭയങ്കര തലവേദന
ആഹ് അങ്ങനെ ഇവിടെ എന്താ ച്ചാല് ഏതായാലു വെർതെ ഇരിക്കനെ അപ്പൊ എന്താ ഞാനും കമ്പനിക്കാരനും വണ്ടി എടുത്ത് പോയി ഇങ്ങട്ട് ഓന്റെ വണ്ടി ഇന്റെ വണ്ടി കഴകി കുത്തിരുന്നു കോർച്ചേരം ക കൈ കഴിഞ്ഞു നേരെ അപ്പൊ അവിടുത്തെ ചെർ ക്കന്മാരുണ്ടായിന് പോലും വന്നപ്പോ ഞങ്ങൾ വള്ളത്തി ചാടി തൊട്ട ച്ചു പിന്നെ പന്തേറ്റ് വോളിബോൾ അഴിച്ചു അങ്ങനെ രണ്ട മൂന്ന് മണിക്കൂർ അങ്ങനെ കുത്തിണ്ട് പോയേല് നല്ല രസേനു
ഇപ്പൊ വർക്കൊന്ന് ഇതൊന്ന ജോലി ജോലിയൊന്നും ഇല്ലോണുല്ലേ
ഏഹ് ജോലി കമ്മിയല്ലേ വർക്ക് സീസൺ ഔട്ട് ആയില്ലേ
സ്ന
സീസൺ ഉണ്ടാവുമ്പളല്ല നമക്ക് വർക്ക് കിട്ടോളുപ്പോ
ഞാൻ അന്ന് അന്നെ ബൈക്കമ്മ അങ്ങട്ട് ഇങ്ങട്ട് പോയില്ലേ ഞാന അങ്ങോട്ടും ഞ ഞാന ജോ ഈ ഇ കിട്ടും വന്നത് ആഹ് അതാ അത അന്റെ ആരെനി
ഇന്റെ ആരുമല്ല ഇ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ അല്ലാണ് ഫ്രണ്ടിന്റെ അങ്ങനെ ആയപ്പോ അന്ന് എല്ലാ പരിപാടി കഴിഞ്ഞിട്ടാ പോന്നത്
ഉം ഫ്രണ്ടിന്റെ പെങ്ങൾതോ അതൊ ഫ്രണ്ടിന്റെ
ഫ്രണ്ടിന്റെ കല്യാണം നമ്മ ക്കാങ്ങനെ ഏജും കാര്ങ്ങളൊന്നുമല്ല ഫ്രണ്ട്സ് നമുക്ക് കുറെേ ഫ്രണ്ട്സ് ആള് ഉണ്ട് പുറത്ത്ക്ക് ഇറങ്ങിയാൽ അങ്ങനെ കമ്പനിക്കാര് ഇഷ്ട്ടം പോലുണ്ട്
കുറെേ കൂ കൂട്ടുകാരന്മാരുണ്ടല്ലേ
ഉം ഇഷ്ടം പോലെ ഓരോരോ ഇത് കാര്യങ്ങളായിട്ട് നമ്മളിപ്പോ വർഗ്ഗപരമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഇഷ്ടംപലെ ഫ്രണ്ട്സ് ആ നമുക്കു ണ്ടല്ലോ വർക്ക തന്നെ എത്ര അങ്ങന ആൾക്കാര്ണ്ട് അങ്ങനെ ബന്ധപ്പെട്ട് പിന്നെ ഓനട്ട് ഗെയിം കളിച്ച് ബന്ധംണ്ട് അങ്ങനെ
ഇന്നലെ നിങ്ങളുടെ നാട്ടിൽ കുറെേ കല്യാണ മണ്ഡപങ്ങൾ ഉണ്ടല്ലേ
ഉം ഇഷ്ടം പോലെ
ഉം
ഉം കളി കാണാൻ പോണല്ലോ ഇപ്പൊ
കളി കാണൻ പോലെണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ക്ലബ് കാണാൻ പോകും ചിലപ്പോ ക്ലബ് ക്ലബ്ബൊക്കെ പോകും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ
ആ് നമ്മള് എന്നും ക്ലബൊക്കപോകല് ഇ ഞങ്ങള് കമ്പനിക്കാരനുണ്ട്
കൂട്ടാരമാലൊക്കെ രസൈറ്റ് വിളിക്കുമ്പോ ക്ലബ്‌ പോയി കാണും അല്ലാത്ത സമയത്ത് വീട്ടന്ന് തന്നെ കണ്ടിരിക്കും ഒന്നാമത അതിന് പല സമയത്താണ് എന്താ കളി നടക്കുന്നത് അല്ലേ
ഉം അതെ അതെ
അതെ നമുക്ക് ഉറക്ക
ഏഈ കളി എന്താ വെച്ചാല് പ്രശ്നംമോ ന്നുമല്ല പന്ത്രണ്ടേർക്ക് ശേഷം അല്ലെ കളി ആണ് പേപ്പിച്ചണ്
ആഹ
പന്ത്രണ്ടരറ്റു മൂന്നര മൂന്നര റ്റു അര ഒരു ഏകദേശം ഇപ്പോ എങ്ങന വെച്ചാല് ഒരു രാവിലെ ഒരു ഏഴ് മണി മുതല് ഒരു പന്ത്രണ്ടര വരെ കളി
ആ അതെ
പിന്നര് ഇനിയിപ്പോ ഒരു അഞ്ചര മുതൽ അഞ്ചര നാലര മുതലൊക്കെ ഉറക്കം കിട്ടില്ല നമ്മുടെ ടൈമ ഇനിയിപ്പോഎന്താന്ന് വെച്ചാല് നല്ല യുദ്ധം എന്താ വെച്ചാ ഞാൻ പറഞ്ഞരാ ഞമ്മളിപ്പോ ഇങ്ങനെ കളി കാണിണ്ട് അവത്രി മൂന്നര നാലുമണി വരൊക്കെ
ആഹ
ഈ മാസം കഴിഞ്ഞതോട് കൂടി നമ്മളെ ഉറക്കത്തിന്റെ ടൈൻടേപ്പിൾ മാറുകയാണ്
അതെ നമ്മള് ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുക്ക് പകലത്ര
ആ പിന്നെ ഞമ്മക്ക് ഞമ്മള കാര്യങ്ങളൊന്നും നടക്കൂല കാരണം ഇപ്പൊ മൂന്നര വരൊക്കെ ഇരിക്കണ്ട് ഓക്കെ പക്ഷെ ഇനി കളി കഴിഞ്ഞോട കൂടി മൂന്നര വരെ എന്ത് കണ്ടിട്ടോ കുത്തിരിക്കുക ആ അപ്പൊ മ്മക്ക് ഉറക്കം ശരിയാവൂല മ്മക്ക് ആകെ പിരാന്തേക്കാരം
മ്മക്ക് അത് നമുക്ക് ആ ടൈം നമുക്ക് ശീലാകുയയും ചെയ്ത് ഉറങ്ങാതന്നിട്ട് ആഹ
അങ്ങനെ ഒരു പ്രശ്നപ്പതില് ഞാൻ നോക്കിട്ട് കാണ്ണ്ണ്ട്. തലവേദന ആഹ് അതാ പറഞ്ഞതെ
ഉം അന്നന്റെ ബ അന്നന്റെ വാഹനം കേടുവന്ന്ല്ലേ താ വന്നെ
ആഹ് വണ്ടിക്ക് ഇങ്ങനെ എടക്കെടക്ക് കേടല്ലേ വണ്ടി മാറ്റണംന്ന് ഇങ്ങനെ കര്ത്ണ്ട്. ഒരു ബുള്ളറ്റ് നോക്ക്ണ്ട് അന്റെ അറിവില് ബുള്ളറ്റും കൊടുക്കാണ്ടോ
ഞാന് അന്വേഷിച്ച് നോക്കെട്ടെട്ടോ
ആഹ് ഇണ്ടെങ്കി പറയട്ടോ
അത് എത്ര മോഡല വാണ്ടേ
നമുക്ക് രണ്ടായിരത്തി പൈനെട്ട് ഇരുവത് ആ ലെവലിലുള്ള സ്റ്റ സ്റ്റാൻഡേർഡ് ക്ലാസിക് വാണ്ട ഉം
അന്വേഷോക്കട്ടെ
ആ ഇഞ്ഞ്‌പ്പോ ക്ലാസ്സിക്കല് പുതിയ മോഡല് ഇണ്ടെങ്കില്
ൻ്റെ ഒരു കൂട്ടരൻ കൂട്ടാരന്റെ അടുത്ത് എന്റെ ഒരു കൂട്ടാരന്റെ അടുത്ത്ണ്ടെ ഞാൻ ഒറപ്പ് പറയണില്ല
ആഹ് ആഹ് ഇപ്പൊ സീസൺ ടൈം അല്ലേ അപ്പൊ എവ്ടെക്കേലും പോവാലോ ഇങ്ങനെ കര്ത്ണ്ട്. അപ്പൊ ഇഞ്ഞ്‌പ്പൊ റെൻ്റിന് എടുത്തൊന്നും പോലട്ക്കൂല. എന്തായാലും വണ്ടി മാറ്റാൻ നിക്കാണ്. അപ്പൊ വണ്ടി ഇട്ത്തിട്ടാണ്ട് പോവര്തീട്ടാ
ആഹ് അല്ല അല്ല അവന അവനവനന്റെ അവനവന്റെ വണ്ടി ഇണ്ടെങ്കില് അതാണ് നല്ലത്.
ഉം അതാണ് ഇന്നാ പിന്നെ വേറെ ചൊറിം കാര്യങ്ങളൊന്നും ഇണ്ടാവില്ല റെൻ്റാർന്നത്തന്നെ ചൊറയാണ്. ഉം അങ്ങനെ പോണു. ഉം ഇജ് പ്പ എന്താട്ടണേ അന്റെ ഇജ് വർക്ക് കേറ്യോ അതോ
ഞാന് കേ കേറിയിട്ടുണ്ട്. ഉം ഇപ്പൊക്കാ ഇപ്പൊ കറവ കൊറവാണ് വർക്ക്
ഏഹ് ഉം
ഉം എന്താ അവ്ടെ സൗണ്ട്?
അതാ ചെർക്കമ്മാരാടെ ഗെയിമൾച്ചുത്തിരിക്ക്ണ്ട് പെസ്സൾച്ചുത്ത്ര്ക്കാ.
ആഹ്.
ഉം.
പിന്നെന്താക്കും അധികം ആഹ് ഞാനനക്ക് അനക്ക് വിളിക്കണോ വിളിക്കണോ വിചാരിച്ച്ങ്ങനെ നിക്കും
ആഹ് ഇജ് എന്തായാലും ഇത് നോക്കേ വണ്ടി നോക്ക്ട്ടോ വണ്ടി നോക്കാണെങ്കിലേ കി
ആഹ് വൺ വണ്ടി നോക്കട്ടോ അന്റെ ഈ ആഹ് അന്റെ നമ്പറ്ട്ട്യാ ഞാ വിളിക്കാ ട്ടോ.
ആഹ് ഇഞ്ഞ്‌ കിട്ടാണെങ്കീ വിള്ച്ചാട്ടോ ഇഞ്ഞിപ്പോ രണ്ടായ്രത്തി പയ്നെട്ട് കിട്ടീല്ലെങ്കിലൊര് ഇരുവത് ഇര്വത്ത് രണ്ടായാലും കൊഴപ്പൊന്നുല്ല.
ആഹ് അയിക്കോട്ടെ.
ആഹ് അൻക്കെന്താച്ചാല് അമ്മള് തെര്ണ്ട്.
ഓക്കെടാ.
ഉം ന്നാ ഓക്കെ.
വേറെന്താ?
വേറെന്താ വേറപ്പ
ഉം ന്നാ ഓക്കെ അധികം സമയമൊന്നുല്ലഞ്ഞ് അമ്മക്ക് ന്നാ ഓക്കെന്നാ.
ആഹ് ഓക്കെ.
പിന്നൊരീസം പറയാ ട്ടോ.
ആഹ് ആഹ്.
ഓക്കെ.